ഹലോ കേൾക്കാവോ? ഹലോ
ഹലോ, ഹലോ കേക്കാനില്ലേ ആഹ് കേക്കാം കേക്കാം. ഉം
ഉം രാവിലത്തെ പണികളെല്ലാം അങ്ങ് തീർന്നോ?
ഇന്നത്തെ പണികളെല്ലാം അങ്ങ് തീർന്നോ, ഇല്ല ഞാൻ തൊടപ്പ് തുടങ്ങണേയുള്ളൂ. ചിലപ്പോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യനുള്ളിലായി ഞാൻ പോയി. ആഹ് കഴിഞ്ഞു, നിങ്ങടെ കഴിഞ്ഞില്ലേ?
ആഹ് ആഹ് ആഹ് ഞങ്ങളും കാപ്പി കുടി കഴിഞ്ഞു, ഇന്ന് അപ്പം ഉണ്ടാക്കി.
ആരോ ഉം ഉച്ചയ്ക്കുള്ളത് ആയോ?
ആഹ് ആഹ് ഉച്ചയ്ക്കത്തേക്കുള്ളത് കഞ്ഞി അടുപ്പേൽ കിടക്കുന്നു.
ആഹ്
അയിന് കറി എന്തെങ്കിലും വെക്കണം.
ആഹ്, കറി ഉണ്ടാവുല്ലേ?
ആഹ് കറി എന്തേലും വെക്കണം.
ഉം അപ്പൊ ഇന്ന് ഇച്ചിരി ചക്ക ഇട്ടിട്ടുണ്ടെ അപ്പൊ ആഹ് ചക്ക വേവിക്കാം. എന്നോർത്തു ആഹ്.
അങ്ങോട്ട്
അങ്ങോട്ടൊക്കെ ചക്കയൊക്കെ ആയോ, ആഹ് ഇവിടെ ചക്കയൊക്കെ ഉണ്ട്. ഉം നിങ്ങള് വീട്ടിൽ ഇണ്ടാവുല്ലേ ചക്ക, ചക്ക വേവിക്കുന്നത്. ഈ ചക്കക്ക് വലിയ താല്പര്യയില്ല.
ആഹ്
ആഹ് ചക്കയും വാഴക്കായും വീട്ടിൽ ഉണ്ടായതോ വല്ല്യ താല്പര്യല്ലാത്ത എന്ന്.
ഇവിടെ ചക്ക ഉപ്പേരി വെക്കുകയാണെങ്കിൽ പിള്ളേർക്കെല്ലാം വലിയ ഇഷ്ടവാണ്.
ഇഷ്ടവാണ്, ആഹ്.
ആഹ് പക്ഷെ ചക്ക വേവിക്കുന്നതിനോട് അത്രയും. ആഹ് വേവിക്കുന്നതിന് അത്രയും താല്പര്യം ഉണ്ടാകത്തില്ല, അപ്പൊ ഇത് പകുതി വറക്കുകയും ചെയ്യാം. പകുതി കറിയാ നമുക്ക് വേവിക്കാം പറഞ്ഞ് വെച്ചേക്കുന്നു. ഉം
ഇവിടെ ഞങ്ങള് അത് അങ്ങനെ വേവിച്ചാലും അങ്ങനെ തിന്നൂല്ല അല്ലാതെ ഇറങ്ങൂല ആർക്കും ഏ ഇറങ്ങൂല്ല പക്ഷെ വറക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടവല്ലേ ആഹ് വറക്കുന്നത് തിന്നും പക്ഷെ അത് എന്നാലും തിന്നാൻ മടിയാ ആഹ് ഇവിടെ കുട്ടികള് കമ്മിയാ കുട്ടി ഒരാൾ മോനൊറ്റൊക്കേ ഉളളൂ അവൻ ചെറുതുവാണേ
ആഹ് ആഹ് ആ ഇവിടെ ഇച്ചിരി നേരം സ്കൂളിൽ പോകുന്ന ആറാം ക്ലാസിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളാരൊക്കെയാ അപ്പൊ അവർക്കൊക്കെ ഇഷ്ടമാണല്ലോ ചക്ക വറുത്തതും ഉപ്പേരിയൊക്കെ ആയിട്ട് നാലുമണിക്ക് പലഹാരവൊക്കെ ആയിട്ട് കൊടുക്കാം ഉം
പ്പ കൂടുതൽ വിക്കാവല്ലോ മക്കൾക്ക് ഉം
ആഹ് ആഹ്
ഒക്കെ വാങ്ങിയോ എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കുന്നേ സ്പെഷ്യലിന് ചിക്കൻ കിട്ടിയേക്കണ് കഞ്ഞി വെക്കണം ചോറ്റിന് വെള്ളം വെച്ചിട്ടുള്ളൂ
ഇങ്ങള് വെക്കുന്നേ
പിന്നേ മസാലകൾ കൂടി ചിക്കൻ വരുത്തിട്ടാണോ വെ ക്കുന്നേ അല്ല വറക്കാതെ ചിക്കൻ വർത്ത് ഞാൻ അങ്ങനെ വെക്കലില്ല
പക്ഷെ അങ്ങനെ വെച്ച് നോക്കിക്കേ നല്ല ടേസ്റ്റാ ആദ്യം ആ ഒരു നമ്മടെ ആ ആഹ് ഇ ആഹ് ചിക്കൻ നമ്മള് ഇ ച്ചിരി നേരം അടുപ്പേലിട്ട് ഇച്ചിരി ഒത്തിരി എണ്ണ ഒഴിക്കാതെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ അതിന്റെ ആ ഇച്ചിരി മൊരിഞ്ഞ് എന്ന് വെച്ചാ വല്ല്യതായിട്ട് മൊരിഞ്ഞ് വരുന്നതല്ല ചെറുതായിട്ടൊരു കടുപ്പം വരും എറച്ചിക്ക്
ആഹ് ആഹ്
ആഹ് ആ ഒന്ന് അല്ലെങ്കിൽ നമ്മള് കഴിക്കുമ്പം ഒരു ഒറപ്പില്ലല്ലോ എറച്ചിക്കേ
ആഹ്
ഇതിപ്പോ ഒന്ന് നമ്മള് വറുത്തിട്ട് വേ
വറുത്തിട്ട് ഇടുവാണെങ്കിൽ ആഹ് നന്നായിട്ട് ഇറച്ചിക്കൊരു ഒരു കടു പ്പം ഉണ്ടാവും ആഹ് ആഹ്
ഉം ഇവിടെയാണെ
ഇവിടെയാണെങ്കിൽ വറക്കാതെ വെക്കുന്നത് കുട്ടികൾക്ക് ആർക്കും ഇഷ്ടവല്ല താനും ആ വറക്കാതെ വെക്കണത് ങ്കില് ആഹ് ഇഷ്ടവല്ലേ ആഹ് വെക്കുവാണെങ്കില് നല്ല ടേസ്റ്റുവാ കറിക്കും
ഉം
വച്ച് വെക്കണം എന്നിട്ട് നമ്മള് പൊടികളൊക്കെ ഇട്ട് തക്കാളിയും തക്കാളിയിട്ട് വാട്ടി സാധാ മാതിരി വെക്കുക
ആഹ് അതെ അന്നിട്ട് ബാക്കിയെല്ലാം നമ്മള് വഴറ്റി വേറെ ചേർക്കും
ആഹ് ആഹ്
അപ്പ നമ്മള് ഒരു നേരം പിന്നെ അടുപ്പേ പിന്നെ വെക്കേണ്ടി വരില്ല ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞല്ലേ നമക്ക് കി ട്ടണെ അപ്പൊ എറച്ചി വെന്താണല്ലോ നമ്മള് അരപ്പിനകത്തേക്ക് ഇടണേ പിന്നെ ഒന്ന് തെളച്ചാൽ മതി അര പ്പെല്ലാടെ കൂടി ഒന്ന് തെളച്ചാ മതി അപ്പം നല്ല കറിയാവും
ആഹ് ഇത് വെക്കുവോ അതോ സാധാ രണ്ടിലും അവിച്ചല്ണ്ട് ഉക്ക്‌ ചെലേപ്പൊ നേരം നേരള്ള ടൈംമാണെങ്കിൽ അടുപ്പത്ത് വെക്കും അല്ലെങ്കില് കുക്കറില്
ആഹ് ആഹ്
ആഹ് തെരക്കാ തെരക്കിലൊക്കെ പോയിണ്ട് കുക്കറിൽ വെന്തേന് അത്
ആഹ് കുക്കറി വെക്ക്മ്പോ അയിന്റെയാ ഇതെല്ലാം എളകി പോവലേ എല്ലേന്നുള്ളതെല്ലാംക്കെ അങ്ങ് എളകി പോവൂലേ അതിനേക്കാളും നല്ല ടേസ്റ്റ് നമ്മള് അടുപ്പിലൊക്കെ നല്ല ക
വിസ്സില് ശ്രദ്ധിച്ചാ പോരെ ഒരു കുക്കറിനിത്ര വിസൽന്നില്ലേ ക്കമ്മട്ട നമ്മക്ക് കിട്ടിയാല് ആഹ് ഞാനങ്ങനെയാ നോക്കല്
ഇവിടെ കൂടു അങ്ങനെ വാങ്ങ് ചിക്കൻ മേടിച്ചൊണ്ടേ ഓട് കുക്കറി വെച്ചിട്ടേ ഇല്ല അത് അടുപ്പിനാത്തോ നമ്മള് ചട്ടിക്കകത്തോ വെച്ച് വേയ് ച്ചാ അവിടെ അടുപ്പിലേ വെക്ക്‌വൊള്ളൂ ഇതുപോലെ വഴറ്റിയല്ലെ നമ്മള് വെക്കുന്ന ഒന്നാമതേ
ആഹ് ആഹ്
ആഹ് അങ്ങനെ നന്നാ മൊരിച്ചാ പിന്നെ അടുപ്പേ തന്നെ വെച്ചേക്കും ആഹ് അപ്പ നല്ല ടേസ്റ്റാ നമ്മള്
ആഹ്
ആഹ് ഉം പിന്നെ വേറെന്നാ ഒണ്ട് വാർത്തക്കെ സ്കൂൾ പർച്ചേസൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞോ ഇല്ല അയിന് മോന് സ്
ആഹ് സ്കൂളി പോകാറായില്ലല്ലോ അല്ലെ എന്നെക്കിപ്പൊ അങ്ങനൊരു ടെൻഷ് ഇവിടെ ഇപ്പം സ്കൂള് തൊറക്കാറാകുമ്പോം വെല്യൊരു എമൗണ്ട് തന്നെ നമ്മള് മാറ്റി വെക്കേണ്ടി വെരും
ആഹ് അതന്നെ
ഇപ്പം പുതിയൊരു കൊച്ചിന് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പളാണേലും ഡൊണേഷനാ ഇപ്പൊ എൽ കെ ജിലേക്കാണെങ്കിലും അല്ലീ പ്ലേസ് സ്കൂളിലേക്കാണേലും കുട്ടികളെ ആദ്യം ചേർക്കുമ്പളേ വെല്യൊരു എമൗണ്ട് ഇപ്പം അയ്യായിരം ആറായിരം രൂപയെ ക്ക്യാ നമ്മള് ഡൊണേഷനായിട്ടങ്ങ് കെട്ട്
കെട്ടിവെക്കണ്ടല്ലോ ആഹ് പ്രൈവറ്റാകുമ്പോ ഇപ്പൊ നല്ലൊര് ഫീ ആരിക്കുവല്ലോ അല്ലേ
ആഹ് അങ്ങനെ ഇപ്പം സിബിഎസ്ഇ സ്കൂള്ലക്കെ സാദാ സ്കൂള്ലല്ലാ സിബിഎസ്ഇ സ്കൂളിലെ നല്ലെയൊ രു നമ്മളിപ്പെങ്ങനെയാണേലും പിള്ളേരെ സിബിഎസ്ഇ സ്കൂളിലാരിക്കും കൂടുതലും ചേർക്കുന്നെ ഇംഗ്ലീഷില് കൊറച്ചൂടെ സ്റ്റാൻഡേർഡായി നന്നായിട്ട് സംസാരിക്കാൻ പറ്റണെങ്കി നമ്മള് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അല്ലേ സിബിഎസ്ഇ സ്കൂളിലാ ആരിക്കും ചേർക്ക്‌ന്നത് കൂടുതലും
ഏത് വിധത്തില് കുട്ടികളാണെങ്കിലും ഇപ്പ സിബിഎസ്ഇ ഏഹ് സിബിഎസ്ഇ ന്നെ പോണുള്ളൂ ഗവൺ എന്നിട്ടിപ്പം കമ്മിയാണ് കുട്ടികള് കമ്മിയാണെ
ആഹ് ആം അതന്നെ കൊറച്ചൂടെ പഠനം ആഹ് മെച്ചപ്പെടുക സിബിഎസ് ഇ തന്നെയാണെന്നേ
സിബിഎസ്ഇ ആഹ് അയ്ന്റെ മെച്ചൂരിറ്റി ഉണ്ടാവും സിബിഎസ്ഇ ആയാല് ആഹ്
ഉം ഇംഗ്ലീഷിലാണേലും നല്ലായിട്ട് സംസാരിക്കാൻ നല്ല പ്ലൂവ ആഹ് ആഹ്
എൻ്റെ നാത്തൂന്റൊക്കെ കുട്ടികള് രണ്ടാളും പ്രൈവറ്റ് തന്നെയാണ് സിബിഎസ്ഇ തന്നെയാണേ ഇപ്പോ രണ്ട്മൊന്നായ്
സിബി ആഹ് ആഹ് നല്ലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും
കേക്കണില്ലേ നന്നായിട്ട് സംസാരിക്കൊക്കെ ചെയ്യും ആഹ് ആഹ്
അതാണ് നല്ലതും കുട്ടികളുടെ ഒരു സ്റ്റാൻഡേർഡും ആഹ് നന്നായിട്ട് ഇപ്പ പൊറത്തൊക്കെ പിള്ളേര് പഠിക്കാൻ പോവുകയാണെങ്കിലും അവര് പറയും സി ബി എസ് ഈല് വിട്ടത് കൊണ്ടാണ് ഞങ്ങക്ക് അവിടെ പോയി അത്രയും പ്രയോജനമായി സംസാരിക്കാനൊക്കെ ഞങ്ങൾക്ക് നല്ല എളുപ്പ പ്പൊവായി എന്ന് പറയും പിള്ളേർക്ക് പഠിത്തത്തിന് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പളെ അവർക്ക് നല്ല ഉപകാരവാ നമ്മള് ഈ സി ബി എസ് ഈല് വിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലേ
ആഹ് ആഹ് ഞമ്മളെ കടത്ത് ഞമ്മക്ക് അയിന് ക് ഇള്ള ഇത് കിട്ടിയതും ഇല്ലാ സി ബി എസ് ഈല് വർ പോവാന് കഴിഞ്ഞതൂല്ലാ ആഹ് നമ്മളൊക്കെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് അങ്ങനെ സി ബി എസ് ഇ അങ്ങനെ ഇല്ല നമ്മളെല്ലാം സാധാ പല ഗവൺമെൻ്റ് സ്‌കൂള് പഠിച്ച് ആഹ് ആഹ് അതന്നെ അന്നേരം ഇതു പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഇല്ലായിരുന്നല്ലോ ആഹ് ആഹ് ആഹ്
ഉം ആഹ് നമ്മളൊക്കെ നടന്നു പോയും അല്ലെങ്കിലും മറ്റേ പ്രൈവറ്റ് ബസ്സേലും കേറിപ്പോയി സ്കൂളിലൊക്കെ പഠിച്ച് ച്ചിരുന്നത്
ആഹ് അപ്പൊരു കുട്ട് കുട്ടി സ്കൂൾക്ക് മുമ്പ് നേരെ മുറ്റത്ത് വണ്ടി വെരാ അയില് കേറിപ്പോവും
ആഹ് അതെന്നെ അതെന്നെ പിള്ളേർക്കിപ് ഒരു റിസ് നമ്മക്കും പിന്നെ ഒരു ചെറിയൊരു ടെൻഷനും കൊറവുണ്ടേ എന്താന്ന് വെച്ചാ പിള്ളാര് ഇവിടുന്ന് കയറി കറക്റ്റ് സ്കൂളിൽ തന്നെ പോയി എറങ്ങിക്കോളും നമ്മക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ സ്കൂളുകാർക്കും സ്കൂൾ ബസ്സുകാർക്കും ഉത്തരദവാദിത്തം ഒള്ളത് കൊണ്ട് നമ്മക്ക് ആ ഒരു ടെൻഷനില്ലാ പണ്ടൊക്കെന്ന് വിചാരിച്ചാല് കിലോമീറ്ററോളം നടന്നു പോണായിരിക്കും അത് ചെലപ്പം നല്ല വഴികളായിരിക്കേല്ലാ കാട്ട് വഴീക്കൂടെയെക്കെ ആയിരിക്കും നമ്മള് നടന്ന് സ്കൂളിലൊക്കെ പൊയിക്കൊണ്ടിരുന്ന നമ്മടെ അച്ഛനമ്മമാരൊക്കെ അങ്ങനെയല്ലേ പൊയിക്കോണ്ടിരുന്നത്
അമ്മമാരൊക്കെ അങ്ങനെയല്ലേ ആഹ് അതെ
ഉം ചെലപ്പോ ഈ തോടൊക്കെ ആണെങ്കിലും അത് നല്ലൊരു പാലം സൗകര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും
ഇപ്പ പഠനത്തിന് നമ്മക്ക് ബുദ്ധിമുട്ടില്ലാ പഠിപ്പിക്കാൻ ബദ്ധിമുട്ടില്ലാ
ആഹ് പഠിക്കാനും ബുദ്ധിമുട്ടില്ലാ സത്യവാണ് ഇപ്പൊ എന്തുണ്ടെങ്കിലും ഇപ്പൊ ഓൺലൈനിലും പഠിക്കാം എന്ന് വെച്ചാല് നമ്മടെ കൈത്തുമ്പിലൊണ്ട് പുസ്തകങ്ങളണെലും എന്ത് റഫർ ചെയ്യണെങ്കി ല് നമ്മടെ കൈത്തുമ്പില് ആഹ് വിവരങ്ങളൊണ്ട് പണ്ടത്തെ പോലെ അലഞ്ഞു നടന്ന് എല്ലാം ലൈബ്രറി പോയി ബുസ്തകങ്ങൾ റഫർ ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നും ഇപ്പോത്തെ കുട്ടികൾക്കില്ലാ
ഇല്ലാ
പഠനത്തിനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടോണ്ടിരിക്കുവാ
ഞമ്മളെ മക്കളെ കാര്യം ഞമ്മക്ക് ചിന്തിക്കന്നെ
ആഹ് അതന്നെ ഇപ്പം നമ്മക്ക് പഠിക്കണെങ്കിലും അതെ പേരൻ്റ്സ് പഠിക്കണെങ്കിൽ പോലും നമ്മക്ക് പോയി പഠിക്കാ സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ നമ്മക്ക് സൗകര്യം ഇല്ലെങ്കില് നമ്മക്ക് ഫോണിലാണെങ്കിലും പോയിര്ന്ന് പഠിക്കാൻ പറ്റും ഇപ്പോ ഇംഗ്ലീഷൊക്കെ നമ്മക്ക് സംസാരിക്കൻ അറിയില്ലെങ്കിൽ ഒരുപാട് ആ് എന്താ ആപ്പൂണ്ട് ഇംഗ്ലീഷിൽ പഠക്കാനുള്ള നമ്മുടെ ഫോണിൽ തന്നെയ ഉണ്ട് അത് നമ്മളെടുത്ത് നമ്മുടെ സൗകര്യം നോക്കി നമ്മുടെ സമയം നോക്കി നമുക്കിരുന്ന് പഠിക്കാൻ സാധിക്കും അതും വലിയൊരു മെച്ചം തന്നെയാണേ
ഹലോ
കേക്കത്തില്ലേ
ഹലോ
കേക്കതില്ലേ ഹലോ
ഹലോ ഹലോ ഹലോ